കേക്കാവോ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
ഉം ചായ കുടിയൊക്കെ കഴിഞ്ഞോ വിശേഷംന്നത് ആ അവീലും സാമ്പാറൊക്കെ വെക്കാവുന്നോർത്ത് അതിനുള്ള പച്ചക്കറിയക്കെ അരിവരുന്നു
അതന്നോ രണ്ട കൂടെ ഞങ്ങളൊന്നെങ്കിൽ സാമ്പാർ അല്ല അ വീൽ ഞാമിക്കവാറും പച്ചക്കറി മേടിക്കണ ആദ്യം ത്തെ ദൂസം സാമ്പാർ വെക്കും പിന്നെ രണ്ടാമത്തെ ദൂസം സവിൽവെക്കേ ആദ്യത്തെ ദുവസം വിളിക്കുന്നവര് രണ്ടാമത്തെ ദൂസം വിളിച്ച എന്നോട് ചോദിക്കും ഇന്നലത്തെ സാമ്പാർ വറ്റിച്ചതാണോ
അത് രണ്ടും കൂടെ ആയിക്കോട്ടെ പച്ചക്കറി തീർന്നോട്ടെന്നോർത്ത് വെക്കുന്നതാ അങ്ങനെ ഒന്നിചിലപ്പോ ഞങ്ങൾ ഒന്നിച്ച് വെക്കും ചിലപ്പോ ഇതുപോലെ രണ്ടായിട്ട് വെക്കും പിന്നെ ഇന്നങ്ങ ഒന്നിച്ച് വെക്കാന്നോർത്ത് അപ്പൊ എടുക്കുന്ന പച്ചക്കറി രണ്ടായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുത്താൽ മതില്ലോ
ആഹ്
പിന്നെ കൊറച്ച് വെണ്ടക്കാന്നും ഇതിലിട അത് അപ്പൊ വേറെ കറി ഇഞ് തോരം കറിയൊന്നുമായിട്ട് വെ കണ്ടല്ലോന്നോർത്തിട്ട്
ആഹ്
ഇതങ്ങോട്ടാക്കും അ അവിയലാക്കും ആ അത് ശെരിയാ ഇപ്പൊ എല്ലാരുംയൂടൂബിലൊക്കെ കാണത്തില്ലേ കൊറേ ആഹ് ദോശയാക്കും ഈയെന്താ യൂട്യൂബിലൊക്കെ നാലഞ്ചോസം ഒന്നിച്ച് അരച്ച് ഫ്രിഡ്ജില് പാത്രത്തിലാക്കി ഓരോരോ ദിവസത്തേക്കുള്ള ഓരോരോ പാത്രത്തിലാക്കി വെക്കുന്ന കണ്ടിട്ടില്ലേ
ആഹ് അതെ അതെ അതെക്കെ ഉണ്ടിപ്പോ ഇപ്പൊ ദെ വേറൊരു സംഭവമുണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സവോളയുമിഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒരു രണ്ട് കിലോ പൊ ളിച്ചരിഞ്ഞ് വഴറ്റി അങ്ങോട്ട് കോരി വെക്കുന്നു മുട്ടക്കറിക്ക്‌ എർച്ചക കുറക്ക് ചിക്കൻ കറിക്ക്‌ ഏത് പൊടിയാണോ വേണ്ടന്ന ആ പൊടി മാത്രം ഇട്ട് ലാസ്റ്റ് അങ്ങോട്ട് എടുക്കും പിന്നെങ്ങനാ ഈ മലയാളികൾക്ക് അസുഖം കുറഞ്ഞ
അത് ശരിയാ ഇത്ങ്കി ഞാൻ കണ്ടില്ലാട്ടോ
ആഹ് എന്നെക്കൊണ്ട് വഴറ്റി ചക്ക സത്യം പറഞ്ഞാൽ ചക്കപ്പഴൊക്കെ വഴറ്റികോരിവെക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളു ഇതിപ്പം ഇന്തെപ്പേണേലും നമുക്ക്ഒരാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക്‌ഒരു മാസത്തിനൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞത്
അതെയാ അപ്പ ഫീസറി വെക്കണായിരിക്കുവോ
അതാ ചുമ്മ വ വയം വേറ റത അടച്ച്
ആഹ് പാത്രത്തിലടച്ച് ഫ്രിജ്ജില് ഫ്രിജ്ജില് താഴെ വെച്ചാമതിയായിരിക്കുവല്ലോ ഫ്രിഡ്ജിന്റെ
ഉം ഉം മല്ലിയളവും എല്ലാം മൂപ്പിച്ച് കരിയാപ്പലയിട്ട് സൗ പൊളിയെല്ലായിട്ട് വാവാട്ടി അര കൂട്ട് തയ്യാറാട്ടങ്ങ് വെക്കുന്ന്
അതെയാ ആ ഇത് ഞാനെങ്കി ഇപ്പക്കേക്ക ആഹ് ആഹ് ആഹ് ഇവിടെമിമീൻകറിക്ക് ചെറിയ ഉള്ളിയേ ചേർക്കത്തൊള്ള് സവോള ചേർക്കത്തില്ല
ആഹ് ഞാനും സമാതേ ഉപയോഗിക്കുന്നവറ് ഉപയോഗി ഞാനും ചെറിയ ഉള്ളിയാ ചെറുവുള്ളിയാ ബീഫാണെങ്കിലും കൂടുതലും ചെറിയുള്ളിയിട്ടിട്ട് ഒരു സവോളയെങ്ങാനുംഎടുത്താഎടുത്തു
ആ ബീഫിനും അതെ ഉള്ളി ഇടുമ്പഴ് ത്തേക്കുവാണ് ടേസ്റ്റ് കൂടുതലും
ആഹ് പെരണക്കവെക്കുവാണേലും കൂടുതലും ചോന്നുള്ളിഅങ്ങോട്ട്‌ ചേർക്കും
ആഹ് അത് ശരിയ മറ്റേ ഇതിനും അതു തന്നാ നമ്മടെ മട്ടൻ വെക്കുമ്പൊഴും
ആ മട്ടൻ ഞാനങ്ങനെ വെക്കാറില്ല ഇവിടങ്ങനാരും
ആഹ് മട്ടൻ വെക്കുമ്പോ ശെരിക്കും പറഞ്ഞാ മൊത്തം ഉള്ളി മാത്രം മതിയല്ലോ സബോളേ വേണ്ടല്ലോ
ഉം അതേ ഞാനെനിക്ക് ആഹ് ചെല സമയത്ത് ആഹ് പിന്നേ കിട്ടുഎവിടുന്നേലുഒക്കെ ഇച്ചിരിയൊക്കെ
ആഹ് ആഹ് ആഹ്
അപ്പൊ അത് എങ്ങനെ പിള്ളാർക്കെക്കെ അല്ലാതെ മേടീരോന്നൂല്ല
ആഹ് ആഹ് ഇവിടെ എനിക്കിഷ്ട്ടവല്ല മക്കക്കുംവേണ്ട പിന്നെ എല്ലാരും വരുമ്പഴത്തേക്കൊ അല്ലെങ്കി എന്തെങ്കിലുക്കെഒരു പരിപാടിഒക്കെ വീട്ടിവെക്ക്‌ ക്ക്‌ വേണെങ്കി അങ്ങനെയെക്കെ വാങ്ങത്തേഒള്ളൂ
ഓഹ്
അലെഅലെ പൊതുവെ തീരെ കൊ റവാ
എനിക്ക് ഭയങ്കര ഇഷ്ട്ടവാ അയിന്റെ എന്തോ എല്ലാർക്കും ഇഷ്ട്ടല്ല പക്ഷേ എനിക്കാണെങ്കി അതിന്റെ ആ കറി വെച്ച് കഴിയുമ്പോളുള്ള ഒരു ആ ടേസ്റ്റ് ഭയങ്കരിഷ്ട്ടാ
ഇതെനി
ഉം
എന്താ ഞാൻ പറയാ അയിനൊരു വേറൊരു ടേസ്റ്റ് വേറെ മറ്റയിന്റെ ടേസ്റ്റ് കിട്ടൂല ആ അത് തന്നെ അതെന്നെ എന്താണേലും മറ്റെതിന്റെരു ടേസ് റ്റ് കിട്ടത്തില്ലാന്ന് പറയും ഇതിന് ആഎൻ താണോ അങ്ങനൊരുമനസ്സില് അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല പക്ഷെ അങ്ങനെ പറയും ഞാൻ പറയും ഉമ്മാനെ എന്താ ഇതിനൊരു ചള്ള് ഒരു മണം പോലെയൊക്കെയാണതോ പിന്നെ ഒത്തിരി രോമോണ്ടല്ലോ കഴ്കുമ്പം ആഹ് പിന്നെ കിള്ന്തിന് കൊഴപ്പല്ലാന്ന് പറയും കിള്ന്താടിന്
ആഹ്ഇത് എന്നസത്യത്തില്അതങ്ങനൊന്നല്ല
പിന്നെ
ഇതിന്റെ പ്രസ്നെന്താന്ന് ചോയിച്ചയിഞ്ഞാല് കൂടുതലും പക്കിളന്തനല്ലകൂടുതലുംമുശു ക്ക് മണം വരുന്നത് ചെല ആട്കള് മുള്ളി കുടിക്കും
ആഹ് മൂത്രം കുടിക്കും
ആഹ് ചെലേതന്നല്ല അങ്ങനെ ചെയ്യാത്താള്കള് ഇല്ല
ആഹ് എല്ലാരും ചെയ്യോ
ആഹ് എല്ലാടുകളും ചെയ്യും
അതെയാ
ആഹ് അപ്പ ആ അത് ഒണ്ടാകുമ്പഴേ ഈ കുഞ്ഞ്ങ്ങള് ഇതിങ്ങളിങ്ങനെ ന ക്കെക്കേയായിട്ട് മൂത്രം കുടിക്കും
അതെയാ
മ്മ്
ആഹ് ഈ നമ്മക്കങ്ങനെ ആടിനെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തൊണ്ട് അറിയ പിന്നെ എങ്കിഅതായിരിക്കീ മുശിക്ക് മണന്ന്പറയുന്നേ
ആഹ് അപ്പതുകൊണ്ട് ഈ സാധനം കുടിക്കുന്നത് കൊണ്ടാണ്
ആഹ്
ഇതിമൊക്കിങ്ങനെ പ്രശ്നോണ്ടാവുന്നത്
ആഹ് അതായിരികെങ്കി ഒരു തോണ്ണൂറ് ശതമാനാൾക്കാർക്ക് ഇത് ഇഷ്ടവുല്ലല്ലോ
ഈ സാധനം ഇഷ്ട്ടോല്ലല്ലോ പക് പക്ഷെ ഈ സാധനം നല്ലതാന്നല്ലേ പറയ്ണേ
ആഹ് അതെ അതെ പക്ഷെ പിന്നെ വേറെയൊരു സംഭവം എന്നാന്നോയിച്ചാല് ഈ ഞാം മുരിക് മുരി ക്ക്യലാ നമ്മള്
ഏഹ്
മുരിക്കാ
ഉം
ആഹ് കേ അങ്ങനെനിക്ക്കാ കേട്ടിട്ടേള്ളൂ കണ്ടിട്ടില്ല
ആഹ് ഉം ആഹ് അറിയത്തില്ലാത്തോണ്ടല്ലേ
ആഹ്
മ്മ് അന്നേരം അങ്ങനെ ആ സാധനം കൊടുക്കുമ്പോ ഈ പാ ആടിനെ പാലെടുക്കുമ്പോപാലിന് വരും മുശുക്കുമണം
അതെയാ
ആട്ടിൻപാലൊന്നും ഞാ ആട്ടിൻ ഫിലിനോടൊന്നും എനി സ സത്യം പറഞ്ഞാട്ട് ആടിന്റെ മണമേ നമ്മക്ക് പിടിക്കത്തില്ല
ആ ആ ആ
ഉം പക്ഷെ എവിടുന്നോ എപ്പോഴോ എനിക്കൊരു ശകേലം ആ എറച്ചിച്ചോറ് പോലെ ആ കിട്ടി നേർച്ച പങ്ക് പോലെ അത് കഴിച്ച ആകെ പാടെ ഇച്ചിരി ഒള്ളോണ്ടാണോന്ന് അറിയത്തില്ല എനാന്നും എനിക്കറിയത്തില്ല ഈ കുരുമൊളകൊക്കെ ഇട്ടിട്ട് ഇറച്ചിച്ചോറ് അത് കഴിച്ച അത് മാത്രേ കഴിച്ചിട്ടുള്ളൂ പിന്നെ ഒണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടില്ല ഞാൻ കിട്ടുമ്പോ ഒരു നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ പിള്ളേർക്ക് കൊടുക്കും പാറ്റേ തേങ്ങാ പാല് പിഴിഞ്ഞ് എരിവില്ലാതെ വെച്ചിറ്റ് അവർക്ക് കൊടുക്കും ഞാൻ കഴിച്ച് ഇല്ല പക്ഷെ എനിക്കാ ചോറ് തിന്നപ്പോ തന്നെ ഭയങ്കര ഇഷ്ട്ടവായി തന്നെ ഉണ്ടാക്കാനോട്ട് അറിയത്തൂല്ല
ആഹ് അത് ഇച്ചിരിയെ ഉള്ളത് കൊണ്ടെങ്ങാണ്ട
അതെങ്ങനെ ആ അത് പറയത്തില്ല ഇനിയിപ്പോ ഒരുപാട് ആ വെച്ചതിൽ നിന്ന് ഓരോഹരി കിട്ടിയതിന്റെ അകത്ത് ചൊവയില്ലാത്തത് കൊണ്ടാണോ നമുക്ക് അങ്ങനെ തോന്നാതെന്ന്
ആ പിന്നെ അതുവല്ല നമ്മള് കഴുകാൻ കൂടില്ല മണം കേട്ടില്ലല്ലോ ആക്കുന്നതിന്റെ മണോ ഒന്നും കേട്ടില്ലല്ലോ
ആ ഒന്നും കേട്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഇറച്ചി കണ്ടിട്ടില്ല ഇതൊരു ചെറിയ കൂടിനകത്തൊന്ന് പങ്കുപോലെ കടിച്ച് കിട്ടി കഴിച്ചു എല്ലാരും
ആഹ് ആ അപ്പൊ ഒരു ഭയങ്കര ടെസ്റ്റാ അതെന്ത് സാധനം അങ്ങനെയല്ലേ
ആരിക്കും
അത് ഇവരന്ന് രണ്ട് ഓരോ സ്പൂണിനകത്ത് കോരി എടുത്ത് കഴിഞ്ഞപ്പോ ഇവർക്കത് വേണ്ടാന്ന് പറഞ്ഞോണ്ട് ബാക്കി ഇരുന്നതിനെ ഞാൻ അങ്ങ് കഴിക്കേം ചെയ്തു
ആ ആ ആ
വെല്യ ഇറച്ചിയൊന്നും ഇല്ലായിരുന്നു അതിനകത്ത് അറിയമല്ലോ അത്രൊക്കെ
അത് ശെരിയാ എല്ലാർക്കും കൂടെ എത്തിക്കണ്ടേ അപ്പൊ ഇചിരിച്ചേ ഉള്ളതിനെ കൊണ്ട് ഒ വെക്കുന്നതായിരിക്കും
ഉം അപ്പാ പിടിച്ചു എന്താണേലും ആ സാധനത്തിന് നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ നമ്മക്ക് ആടുമായിട്ടുള്ള പരുവാടി പിടിക്കത്തില്ല
ആഹ് അതാണ് പറ്റെല്ലാത്തത്
ഉം ആട് ആട് കഴിക്കല ഞാന്, താറാവ് കഴിക്കലാ മയൽ കഴിക്കല
ആ ആ ഇത് ആഹ് ഇതെല്ലാം കഴിക്കുന്നവരുണ്ട്
ആണോ എന്റെ അറിവില് ഒരു പറഞ്ഞില്ല എനിക്ക് മാ മത്ത്--‌ ഇതൊന്നും ഞൻ കഴിക്കാറില്ല
ആഹ്
മത്തി ഭയങ്കര ഇഷ്ട്ടാ മത്തി
ആഹ്
മത്തി ഇഷ്ട്ടാ ചിക്ക ഏ മത്തി ഇഷ്ട്ടെവ പിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞ കഴിഞ്ഞാ എല്ലും കപ്പ
ഉം ആഹ് എല്ലും കപ്പേം എല്ലും കപ്പേം ചടോട് കുടിയല്ലേ ടേസ്റ്റ് ഉള്ളൂ
ആഹ് ചൂടോട് കൂടി കൂ കപ്പയും എല്ലും ടേസ്റ്റ്ണ് ചൂടോട് കൂടി ചക്ക് കെലും ടേസ്റ്റ് ആണ്
ഉം പക്ഷേ ആ കപ്പയിൽ എനിക്ക് ഏറ്റഷ്ട്ടം അങ്ങോട്ട് ചക്കയും ഇല്ലായിട്ടിട്ട്
ആഹ് രണ്ട് വെറൈറ്റി ടേസ്റ്റ് ആണ് പക്ഷെ വയറിന് കട്ടിയായിട്ട് നിൽക്കാണെങ്കി കപ്പയും എല്ലും തന്നെയാണ് പക്ഷെ എന്നാലും ഉം ചക്കയിലും ഇതിന്റെ ഒപ്പം നിക്കി
ഞൻ ഒരു പ്രാവിശ്യം ഏ ചക്കരയും എല്ലാം കഴിച്ചിടട്ട് പക്ഷേ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല
ആഹ് എനിക്ക് നമുക്ക് ചക്ക ഇഷ്ടള്ളോണ്ട് ആയിരിക്കാം
എനിക്ക്
ഉം വയറിന്നൊരു ബല ഇല്ലാത്ത പോലെ തോന്നും ക്ഷെ
ആഹ് അതായിരിക്കും
കപ്പ തിന്ന അങ്ങനെയല്ല കപ്പ തിന്ന്ന്ന് പറഞ്ഞണ്ട് കടന്നാ കടന്നൊട്ത്ത് കേടക്കും രണ്ടാഴ്ചത്തേക്ക്
അത് ഭയങ്കര ക്ഷീണവല്ലേ
ഉം ഭയങ്കര നമുക്കത് അങ്ങനൊരു ഏഹ് എല് ഒണക്ക കപ്പേകൂടെയാണേ പോട്ടും പറയണ്ട
ഉം അയ്ന്ന് ഇന്ന് ഇവിടെ ഉണക്ക കപ്പ ആയിര്ന്ന്
ഉം ഞാൻ ഒരു മേടിച്ച കൊച്ചു പിള്ളേരെെ തഴേന്ന് ഉള്ളാൻ പോയട്ട് മേടിച്ച വ ല്ല കൊതുച്ച ഞാന ഇടയ്ക്കിടക്ക് മേടിക്കും
ആഹ്
അപ്പൊ നല്ല അപ്പ വരുവാണെ എന്നോട് പറയ
ആഹ് പാക്കറ്റിലാക്കിയാണോ
ആഹ് ഒരു കിലോ
ആഹ് ആഹ് ആഹ് ഒരു അപ്പൊ എത്ര എത്ര രൂപയ ഒരു കിലോ ഉണക്ക കപ്പക്ക്
ഇന്ന്പ്പൊ ഞാൻ തയ്ച്ചിട്ട് ഒരു കിലോ കപ്പയ്ക്ക് തൊണ്ണൂറ് രൂപ അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ ഒരു കിലോ കപ്പയ്ക്ക് തൊണ്ണൂറ് രൂപന്ന് പറയുമ്പോം രണ്ട് വേക്കാൻ പറ്റൂല്ലേ
രണ്ടാള്ളോ മൂന്ന് കഴിക്കാല്ലോ ആളങ്കം കൊറവാണെങ്കി
ആളെണ്ണം കൊറവാ എനിക്ക് ഇവടെ രണ്ട് വെയ് മൂന്ന് വെയ്ക്കാല്ലേ
ആഹ് കൊറച്ച് പോരെ സാധനം
മ്മ്
അത്കൊണ്ട് ചോയിച്ചേ നിങ്ങളെങ്ങനെയാ അത് ഉണ്ടാക്ക്ന്നേ വേവിക്ക്ന്നേ
ആഹ് അല്ല ഞാന് ഇതൊന്നും നോക്കട്ടെ ആഹ് ഒന്ന് നമ്മള് രണ്ടായിട്ട് ഭാഗിച്ച് കഴിഞ്ഞാല് നാപ്പത് രൂപ പച്ചക്കപ്പക്ക് ഒരു കിലോയ്ക്ക് നാപ്പത് രൂപയല്ലേ
ആഹ് ആയിരിക്കും എനിക്കറിയത്തില്ല
അവിടെ മേടിക്കാറില്ലേ
മേടിക്കാറ്ണ്ട് പക്ഷേ നമ്മള് പോയി മേടിക്കാറില്ലാത്തൊണ്ട് എനിക്കറിയത്തില്ല ആഹ് അങ്ങനെ
ഉം നമ്മളെ കപ്പയ്ക്ക് നാപ്പത് രൂപയാണ് ഞമ്മക്ക് ഇതിലെ എല്ലാ ഈ പെട്ടിയാപ്പലോക്കെ കൊണ്ട് വരും
അതെ ആഹ് ആഹ് ഉം
മേടിച്ചാ മതി പച്ചക്കറി കപ്പ മധുരക്കിഴങ്ങ് തേങ്ങ മാമ്പഴം
എല്ലാം ഉണ്ട്
ഉം എല്ലാം ഇങ്ങനെ വണ്ടീല് കൊണ്ടരോ ആഹ് മീന്
ഉം
ചിക്കനോ ബീഫോ മാത്രേള്ളൂ മേടിക്കേണ്ടി വര്ന്നത് കടേ പോയി അല്ലെങ്കില് എല്ലാ സാധനും ഇവിടെ കിട്ടും
ആഹ് അ അരിയൊക്കെ അങ്ങനത്തൊക്കെ വരോ
ആഹ് അരി ഇല്ല അരിയില്ല ബാക്കിയുള്ളതെല്ലാം വരും
ആഹ് ആഹ്
ആഹ് പിന്നെ എന്നാ ശെരി വെച്ചോ
എൻ ആഹ് എന്നാ എന്നാ ആയിക്കോട്ടെ
ഉ